ആ ഹലോ
ആ കേക്കണില്ലേ?
ആ കേക്ക് പറ ഞ്ഞോ
ആ എന്തയ്ണ്?
പ്രത്യേകിച്ച് ഇതന്നെ മക്കളണ്ട് അപ്പൊ ഓര കൂട നടക്ക
അതെ എന്താ ടി വി കാണ കുട്ട്യാള്
അല്ലല്ല വിടെകളിക്കാണ്
അതെ ആര കരീണ് ചെറിയാളോ?
കരയല്ല ചിരിക്കാണ്
അതെ ആ അങ്ങനെ രാത്രിയത്തെ ഫുഡൊക്കെ ആയോ?
ഓ അതക്കായി അവിടെ എന്താ പരി
ഞാനിത വിടെ അങ്ങനെ വെറുതെകടക്ക വയർ വേൻച്ചിട്ട് യ്യ അപ്പൊ ഒന്ന് ഇങ്ങനെ കടക്ക.
ആ
ആ അങ്ങനെഎന്താ സ്പെഷ്യല്? സ്ഥലം ഏ ഇവിടെ തൃശ്ശൂരാ.
ആ
ആ പിന്നെ വെക്കേഷനൊക്കെ ആയിട്ട് എന്താ ടൂറൊക്കെ പോയോ?
ഏയ്
ആ ആ പോവാറില?
ഏഹ് പോവാറ്ണ്ട് അ അയിന് അയിന് മാത്രം ഇള്ളെ ആഹ്
അതെ നല്ല സൗണ്ട് വര്ണ്ടല്ലോ
ഉം അത് പിന്നെ നാത്തൂമാരെ
ആഹ് മാറി നിക്കാൻ പറ്റോടാ?
ഓഹ് മാറി
ഹലോ ഹലോ
ഹലോ ആഹ് കേക്ക്ന്ന്ണ്ടോ?
ആഹ് ഇണ്ട്
ആഹ്
പിന്നെ ഭക്ഷണം കഴി
കുട്ടി ഇല്ല കഴിച്ചിട്ടില്ല്യാ ആവണോള്ളു ഇവടെ നല്ല ടൈമെടുക്കും ഒരു ഓഹ് പത്തുമണി പതിനൊന്ന് മണി ആ ഒരു ടൈമിലൊക്കെ ഫുഡ് കഴിക്കോള്ളു ഏഹ് ഉച്ചരിയുമ്പത്തെ ചായെക്കെ ഏഴുമണിക്കൊക്കെ കഴിക്ക അപ്പ പിന്നെ ടൈമ്ണ്ടല്ലോ കഴിക്കാന് അതെ രാവിലെ അങ്ങനെന്നെ രാവിലത്തെ ഭക്ഷണം കഴിക്ക ചെലപ്പോ ഒമ്പത് മണി പത്ത് മണിക്കാവും ഹസ് ബന്റാട്ന്നൊക്ക പോണേന് മുന്നെ ഒരു എട്ട് മണിയൊക്ക്യെ ആവുമ്പത്തേനും കഴിച്ച് പോവും ഞങ്ങള് വീട്ടിലുള്ളവര് അങ്ങനെ ഉം പിന്നെ എങ്ങനെ ജോയിന് ഫാമിലിയാണോ ആഹ് ഇണ്ട് ഒരാള്ണ്ട്
ആഹ് ആഹ്
ആഹ്
ആഹ് സ്കൂള് പോണെ കുട്ടിയാ അതോ
അംഗൻവാടിയിലാ പോണെ
അങ്ങനെ മതി
ആഹ് പോണന്ന് പറയ്യന്നേള്ളു പക്ഷേ പോവാറൊന്നുല്ല
അതെ അല്ലക്കോ ഇതൊക്കൊരോ ആഹ് ഉം അഹ് പിന്നെ പോയി അങ്ങട്ട് സെറ്റായാ പിന്നെ പോയിക്കോളും കുട്ട്യാളൊക്കായിട്ട് അങ്ങനെ മിങ്കിളായ സെറ്റാവും
അതെ രണ്ടര വയസാക്കാവുമ്പോത്തിനും ആക്കി അപ്പ പിന്നെ ഏഹ് നാലൂസം പോയില്ല്യാ ഞാൻ ഇന്റെ വീട്ടിക്ക് വന്നിട്ട് ഇവടെ കൊറച്ചോസം നിന്നപ്പോ പിന്നെ അവന് പോവാൻ മടിയായി പിന്നെ പോവുമ്പോ കര്യ്യാ അങ്ങനെക്കെ അവടുള്ള കുട്ട്യളൊക്കെ എത്രേല്ലാ
ഇവടെ ഇന്റെ മോള്ന് ഇപ്പോ ആകെ രണ്ട് വയസ്സായിട്ടേള്ളു
അതെ
ഉം
ആഹ് രണ്ട് ഒരു കുട്ടിയാ
ആ ഒരാളെയുളളു
ആഹ് ആ അപ്പൊ എന്താ നേഴ്സറിലന്നെ
ഇല്ല ഇപ്പൊ ഒന്നിനും പോണില്ല
ആഹ് ആ എന്തേലും വർക്കെയ്യ്ണ്ടോ
ഇല്ലില്ല വർക്കി ല്ല
കുട്ടികള്ള കാരണാവൂല്ലേ
ആ ആഹ് നീ പോണങ്ങ ഓരൊന്ന് അങ്കണവാടീലൊക്കാക്കീട്ട് വേണം ഒന്നിനെ എനിക്ക് നോക്കാതെ
ആഹ് അപ്പൊ കൊണ്ടരാനൊക്കെ ആരേലും ഉണ്ടാവോ
ആഹ് ഹസ്ബൻഡോ ആരേലിണ്ടാവും ഉം അയിന് തൊട്ടടുത്തന്നാണ് അംഗവാടി ഇതൊക്കെ
അതെ ഉം
ഉ
ഉം വണ്ടി ഒടിക്കാറിയോ
ഒ
സ്കൂട്ടിയാ
ആഹ് സ്കൂട്ടീം രണ്ടുണ്ട് സ്കൂട്ടീം കാറും
അതെ കാറും ലൈസൻസ് എടുത്തിട്ട് കൊറേ ആയോ
ഒ
ആഹ്
അതിനാ പതി പതിനെട്ട് വയസ്സായപ്പോ തന്നെ വേഗെടു
ഞാനും അതലേ ലൈസൻസൊക്കെടുത്തിട്ട് ഒരു വർഷം ങ്ങേ വണ്ടി ഒന്നും ഓടിക്കൊന്നു ചെയ്തില്ല ഭയങ്കര പേടിയാറന്നു പിന്നെ വീട്ടിലതേ എങ്ങനെ ആ അത്ര സപ്പോർട്ടില്ലാത്ത പോലെ അതായിത് പേടി കാ ണ്ടാണ് അ പൊറത്തേക്കൊന്നും പോണ്ട അങ്ങനൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുട്ടീനെ ഞാൻ അങ്കനവാടിക്കാക്കാൻ പോവുംമ്പഴക്കങ്ങന അവര ഫ്രണ്ടില് വെച്ചിട്ടിങ്ങനെ പോവും അങ്ങനൊക്കെന ഓടിക്കുന്നല്ലാണ്ട് അങ്ങനെ എന്നിരുപ്പോ ഇപ്പ പിന്നേ അങ്ങനെ മെയിൻ റോഡികൊക്കെ എടുക്കലൊടങ്ങീട്ടോ
ഉം അതേ ഫസ്റ്റ്ത്തെ ആ പേടിയൊള്ളൂ പിന്നെ എടുത്താ അങ്ങിട്ട് നമുക്കൊരു താല്പര്യം തോന്നൃ പിന്നങ്ങനെ എടുക്കൂം ഉം
പേടിച്ചിരിക്കും ഞാനെന്നിട്ട് പേടിച്ച് പേടിച്ച് ഇരിക്കുംമ്പളേ അതായിത് ഇങ്ങനെ ഓടിക്കണ കാണുംമ്പോ ഓടി ക്കാനൊക്കെ തോന്നും എന്നാലിനിപ്പൊ എങ്ങാനെന്തേലൊക്കായി കഴിഞ്ഞാല് ഹ ഹസ്ബന്റിന് ഭയങ്കര പേടിയ
തെ ഓപ്പോസിറ്റൊക്ക വലൃ വലൃ വണ്ടി വെരുംമ്പള നമക്ക്
അതെ ആ ഇപ്പഴാണെങ്കി നമ്മള് ശെരിക്ക് പൂവാണെങ്കില് നമ്മടെ മേത്ത് ക്കൂവർന്നോണ്ടിരിക്കാ ഓരോ വീഡിയോസൊക്കരെ കാണുംമ്പഴേ പേടിയാവും ആഹ് ഓ അതും കുടി ആവുംമ്പഴേ പിന്നെ ഇപ്പൊ അങ്ങനാണല്ലോ ഗേൾസ് പഠിക്കണത്തൊക്കെ ഓരോ ട്രോളായി ട്ടിക്കറുണ്ടല്ലോ മതിൽന്റെ മോളിക്ക് കേറീട്ടും ഓരോ വീടുകളീക്കൊക്കെ ഇങ്ങനെ കേറിപ്പോയിട്ടൊക്കെ പാട്ടൊക്കെ കാണുംമ്പളൊക്കെ ഇങ്ങനെ പറയും ചെല വീഡിയോളൊക്കെ കാണുമ്പെന്നോട് പറയൂട്ടോ ദേ ഇയ്യോടിച്ചാ ഇതുപോലിണ്ടാവുന്നൊക്കെ വെർതെ കാണിച്ചെരും അപ്പൊ പിന്നെ ഞാന് ആ എന്നായിക്കോട്ടെ നമ്മൾക്ക് ആഹ് അതെ പിന്നെപ്പ നമ്മള് നമ്മള്ടെട്ത്ത്ങ്ങനൊരാൾ നെഗറ്റീവ് പറയുമ്പോ നമുക്ക് ആഹ് ശരിയാണ് ചെൽ പ്പോ ആഹ് അങ്ങനെ ആകൂന്നൊക്കെ വിചാരിച്ച് ങ്ങനെതാവും.
ആഹ്, അത് അത്രേള്ളൂ.
പിന്നെ എടത്ത്യമ്മീം ചേച്ചിയൊക്കെ നല്ല സപ്പോർട്ടാവാനവര്ങ്ങനെ പറിം എന്ത് പേടിക്കാ അവനോട് ആഹ് മിണ്ടാണ്ടിരി ക്കാൻ പറി ഈ യ്ണ്ടോടിച്ചോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സപ്പോട്ടൊക്കെ തന്ന്ട്ട് ഒരു ചെറ്തായിട്ട് വീടിന്റെ ത്കൂടെക്കെന്നെ ഓടിച്ചോടിച്ചോടിച്ച് പിന്നെങ്ങനെ മെയിൻ റോട്ടീക്കൊക്കെ പിന്നെ പേടിയൊന്നുല്ല്യ. സൂപ്പറായിട്ട് വെരും. ഓഹ്, അങ്ങനെ കാറോടിയ്ക്കോ?
ആപറി കള
കാ കാറോടിയ്ക്കോടാ?
ആഹ് ഓടിക്ക്യോടിയ്ക്കും.
ആഹ്, വീട്ട്ലാരൊക്കെള്ളേ?
ഹസ്ബൻ്റ്ൻ്റെ വീട്ല് പ ഞാനും അതെ
സൗണ്ട് കൊറവുണ്ട്ട്രാ
ങ്ങ്
ഹസ്ബൻറും അമ്മിം ആഹ് ഇപ്പ കേക്ക്ണ്ട്.
ആഹ്, ആഹ്, ആഹ് ഹസ്ബൻഡ് അമ്മിം ഞാനും മാത്ര ആഹ്.
ആതെ, വീട്ടി പോവാറില്ല്യേ?
ഹലോ?
ഏഹ്,
ഓഹ് ണ്ട്‌ണ്ട്
ആഹ്,
നോക്കിയോ
ഉം.
ഉം, ഫുഡെഴിക്കാണ്. ഇവടെ ഏ ഞാ പ്പ വീട്ടിലാണ് വീട്ടില് ഏട്ടനും ഐട്ടത്ത്യമ്മിം അമ്മിം ആഹ്, ഞാനും ആഹ്, പ്പൊ കല്ല്യാണം കഴിഞ്ഞ് ആഹ് ഹസ്ബൻഡ്ൻ്റെ വീട്ടിലാണ് അവ്ടെ അവിടെ ജോയിന്റ് ഫാമിലിയാ അവ്ടെല്ലാരൂണ്ട് ഏട്ടനും മേട്ട ത്തിമ്മിം അമ്മിം ഞങ്ങളും എല്ലാരു വേറെ അവര് വെ വേറെ വീട് വെച്ചണു വെയ്ക്കെല്ല തറപ്പണിക്കെ കഴിഞ്ഞ്ണു പ്ലാനിങ്ങിലാണ്. ഞങ്ങള് പിന്നെ ചെറിയ ചെറിയ ആളാവ് കാരണം അപ്പൊ പിന്നെ നമ്മടട്ത്ത് നിക്ക. ആഹ്, അതെ. ഞങ്ങള് ഫസ്റ്റ് ഇങ്ങനെ വേറെ വീട് വെ ണംന്നൊക്കെ വിചാരിച്ചിണ്ടായിര്ന്നത് പ്പപിന്നെ അങ്ങനെ മാറ പർഞ്ഞ പിന്നാ ന്നാപിന്നെ എന്താ ന്നാ അമ്മേനെ നോക്കാ ആരെലും വീട്ടിൽ വേണല്ലോ,
ആഹ്, ആഹ്.
ഏഹ്, ട്രിപ്പൊന്നും പോവാറില്ല്യ.
ഓഹ്, ണ്ട്ണ്ട്, ട്രിപ്പൊക്കെ ണ്ട്,
ആഹ്,
ഉം.
അങ്ങനെ ഏട്ടെൻന്താ വർക്കിയിണ്
ആഹ് ഞങ്ങളിപ്പോ അടുത്ത് ഊട്ടിക്കൊക്കെ പോയിണ്ടായി ഇനിയിപ്പോ ആഹ് വെക്കേഷന് പിന്നെങ്ങനെ പോയ്‌ എങ്ങനെ ഞങ്ങള് എപ്പോ ഞങ്ങക്ക് രണ്ട് പേർക്കും അതായത് ഏടത്തിയമ്മക്കു ഇൻക്കും അത്യാ അത്യാവശ്യം വണ്ടി ഓടിക്കാൻ അറിയണ കാരണം ഞങ്ങളിങ്ങെനെ കുട്ടികളെ കൂട്ടീട്ട് അവർക്കെപ്പളും പാർക്ക് ബീ ച്ച്, പറട്ടാ ഞങ്ങളങ്ങനെ ട്രിപ്പായിട്ട് പോവാറുണ്ട് അല്ലാണ്ടെ ഫാമിലി മൊത്തായിട്ട് അങ്ങനെ പോയത് ഇപ്പ അടുത്ത്
കമ്പനിക്ക് ഒരാളുണ്ടെങ്കിൽ രസാണ്
അതെ
ഉം
അങ്ങനെ അപ്പൊ പിന്നെ ഇങ്ങനെ ആഹ് ഇപ്പോ ഓരോ ട്രിപ്പിനേക്കാട്ടിലും ഇത് ഓരോ തൊണ്ട് പോക ഒരോന്നൊക്കെ കഴിക്ക അങ്ങനെയൊക്കെയാണല്ലോ അപ്പൊ എന്തേലൊക്കെ ഏടത്തിയമ്മ വർക്കിയിണ്ടേ അപ്പ അവരിങ്ങനെ പോയിട്ട് എന്തേലും ഒക്കെ ഇങ്ങനെ എടീ അവിടെ നല്ല ഫുഡാണ് നമുക്ക് പോ പോവാന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പോയിട്ട് കഴിച്ചു പോരാ അതൊരു രസാണ് അത് ഞങ്ങളരു
അതാണ് കമ്മറ്റി ഒരാളുണ്ടെങ്കി എങ്ങോട്ടും പോരാൻ രസാണ്
അതെ പിന്നേതെലും പുതിയ ഷോപ്പൊക്കെ വല്ല ഫാൻസിലെ എന്തേലൊക്കെ ഒരു ഷോപ്പൊക്കെ ഒപ്പ് അവിടെ പോയിട്ട് എന്തേലൊക്കെ നോക്ക വാങ്ങ അങ്ങനെയൊക്കെ ഞങ്ങളുടെ ട്രിപ്പ് ഇപ്പൊ അല്ലടാ ഇവർ എപ്പോഴും ഇങ്ങനെ രാവിലെ പോവും വൈകുന്നേരം വരും അവര് പണി തിരക്കേച്ചിട്ട് ഭയങ്കര പിന്നെ ആകെള്ളത് ഒരു സൺണ്ടേണ് അതിനച്ചെങ്കി വേറെന്തെലും പരിപാടിക്ക് പോകും വല്ല കല്യാണങ്ങാളോ അങ്ങനെയൊക്കെ ആയ്ട്ട് അങ്ങനെ പോകും ഞങ്ങളന്നെ ഞങ്ങക്കൊരു രസത്തിന് വേണ്ടീട്ട് ഞാന് ഏ ഓൺലൈനായിട്ട കുട്ടിനെ ഒർക്ക്യേണ്ടേ അല്ലാണ്ട് പുറത്തേക്കൊന്നും പോണില്ലല്ലോ ഫുള്ള് ഫോണിലും വീട്ടിലും അങ്ങനെയല്ലേ അപ്പൊ അങ്ങനെ ഒരു ഇതായിട്ട ഒരു ഇത് വേണ്ടന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് ഞങ്ങളേട്ടന് അങ്ങണ്ട് പോയിട്ട് അങ്ങനെ കുട്ടിന്താ കുട്ടിന്താ എന്തൊക്കെ പറയണ്ടല്ലോ
ആഹ് അത് ഓൻറ്റത്തയാ ഞാൻ ഡ്രസ്സ് മടക്കാണ്ട് അപ്പൊ അങ്ങനെ മടക്കിരുന്നു അപ്പൊ ഓന് ഓരോന്ന് ഇട്ത്ത് തരെ
അത് അങ്ങനെ അമ്മ എങ്ങനെ പ്രായായ്‌ട്ട്ള്ള
ഉം
അമ്മ പ്രായുള്ളമ്മേ
ഇല്ല അങ്ങനെ ഒന്നുല്ല
അത്
ഏത് ആഹ് ഏ
വീട്ടില് വർക്കൊക്കെ ചെയ്യാൻ കൂടിലേ
ഓ
ആഹ് അങ്ങനെ എപ്പളാ ഉണ്ണി ഒറങ്ങാ
വീട്ടിത്തല്ലാരും ഒർങ്ങ അപ്പഴാണ് ഒർങ്ങുന്നത്. വീട്ട്ത്തെ എല്ലാരും ഒർക്കിട്ടെ ആണോ.